ഓ
എന്തു പറയണ്ട്
നല്ല പാട് എന്ത് എന്ത്. എന്തിയന് പരിപാടി...
ചായ കുടിക്കാൻ ആയിനോ അങ്ങനെ..
ഉം ചായ കുടിക്കാൻ പോയതായിരുന്നു
ആഹ്
ഉം കുടി.. കഴിഞ്ഞ..
ആഹ് കഴിഞ്ഞു
ഉം
എന്നിട്ട് അമ്മായിമ്മക്കെ എന്ത് ചെയ്യാണ്..
അമ്മായിമ്മ ഇപ്പൊ പുറത്തു പോയി ഇവിടുന്ന് വൈകുന്നേരം ആയാൽ ഒന്ന് പുറത്ത്. ഒന്ന് പുറത്തു ഇറങ്ങും
അപ്പൊ ഇയാള് പോവൂല..
ഞാൻ പോക്കൊക്കണ്ട്.. ഇന്ന് ഫോണിന്മൽ ഇരുന്ന് ഫോണന്മൽ ഇരുന്ന്..
പുറത്ത് മീൻസ് എവിടെ.
പുറത്തു ഇങ്ങനെ അൽവസി കളെ അല്ല അങ്ങനെല്ല
ഉംഹ്
അയൽവാസികളുടെ വീട്ടിൽ അങ്ങനൊക്കെ ഇങ്ങനെ പോയിരുന്നങ്ങനെ വർത്തനംപറഞ്ഞു ഇരിക്കും പറഞ്ഞിരിക്കും
ഉം അങ്ങനത്തെ സിസ്റ്റ ഒക്കണ്ടില്ല
ഉം ഞങ്ങളെ ഇവിടെ അങ്ങന ഒരു സിസ്റ്റംണ്ട് ഇവിടെ വട്ടന്നോ
ഇല്ല ഇവിടെ റൂമിലും പേരിയിലായിട്ട് ഇങ്ങനെ കഴിഞ്ഞു.
ഉംഹ് അപ്പോ ചടപ്പല്ലേ
ഉം ചോയ്ക്കാണ്ടേ.. പിന്നെ പുതിയാപ്പ്ള വേണം അതിനു ഇവിടെയിരുന്ന നേരം പോവില്ല.
ആഹ്.
നമ്മളെ വീട്ടിലൊക്കെ ഫുൾ ടൈം പുറത്തായിട്ടാവില്ലേ വീട്ടിലേ ഉണ്ടാവില്ല...
എന്തായിക്കാരം പണി ഇങ്ങനെ നടക്കെ ആ ബീച്ച് ആ ഭാത്തൊക്കെ ഉണ്ടല്ലേ
ഉം പിന്നാണെങ്കിൽ നമ്മള ഉം അവിടുത്തെ അയൽവാസികളൊക്കെ അസറ് കഴിഞ്ഞാല് പുറത്ത് പുറത്ത് ഇറങ്ങും എല്ലാരായിട്ട് ഇരുന്നു കഥ പറയും പക്ഷെ ഇവിടെ അങ്ങനത്തെ സിസ്റ്റന്നൂല്യ..
ഇവിടെ അങ്ങനെയാണ് ഇവിടെ എന്നെ കല്യാണം കയിഞ്ഞ് കൊണ്ടുവരുന്ന അന്ന് തന്നെ അസർ ബാങ്ക് കൊടുത്തൽ എല്ലാവരുണ്ടാവുമ്പത്..
ഉം
എല്ലാരും ചായയും വെള്ളവും മൊക്കെ ആയിട്ട് ഇങ്ങട്ട് വരും.
ഉം
യസണ് ആരെങ്കിലും ഇവിടെ ഇവിടെ വന്നപ്പോളാണ് അങ്ങനെൊ എന്റെ വീട്ടിൽ ഇയ്യ് പറഞ്ഞപോലെ അങ്ങനെ ഒരു പരിപാടിയെ ഇല്ല്യ
അയൽവാസികളുമായി അത്രയ്ക്ക് അടുപ്പമില്ല
ഇവിടെ അ യൽവാശികളായിട്ട് അടുപ്പില്ല ഞങ്ങളവിടാണ് അടുപ്പം..
ഉം അടുപ്പം ഇല്ല എന്നുള്ളത് ആഹ് ജോലിക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞു കേട്ടപ്പോ തന്നെ മനസ്സിലായി
ഐ മീൻ അടുപ്പം ഇല്ല്യന്നു വച്ചാല് ഈ ഭാഗം അങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്..
ആഹ് അങ്ങന തന്ന ഞങ്ങളാ ഭാഗം അങ്ങനെയാ പറഞ്ഞ പോലെ
ഉം
എന്തേലും പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെങ്കിലും പോകും പക്ഷെ എന്നും പോവാ എന്നും വർത്താനം പറയാ
അ ങ്ങനെ റൂമിൽ വീട്ടിലായിട്ടിരിക്കുക പിന്നെ നമുക്ക് പ്രശ്നല്ല നമ്മുക്ക് പ്രതേകിച്ചു അമ്മയിമ്മ ഇത് നമ്മളെല്ലാം കൂടി ഇരുന്നാല് ഞാൻ എന്താച്ചറ കഴിഞ്ഞാല് ഞൻങ്ങട്ടട് ത ഞമ്മള് മേലാ റൂമില് അപ്പൊ തഴെ റങ്ങൻ അവിടെ ഇന്ന ഇല്ലാത്ത പറയില്ല ഇന്ന് ഞാൻ ഇറിങ്ങിട്ടില്ല ഇപ്പഴാ ഞാൻ ചായ കുടിക്കാൻ ഇറങ്ങി.
ഉം കഥ പറയാൻ ആള ഉണ്ടാവില്ല ചിട്ടാവും ജോലിക്കൊന്നും പോണ്ടാ റഞ്ഞ ഉം
അങ്ങനൊന്നല്ല അതൊരിഷ ഉണ്ടാവും. പിന്നെമ്മ പറഞ്ഞേ ഇങ്ങള് ഇങ്ങളെ ഓര അല്ലാ ഇപ്പോ മുതച്ച സ്ഥലത്തിന്
ഉം
ഉം അപ്പൊ അവര് വരെ എടുത്ത കഴിഞ്ഞാല് പിന്ന അതൊ ഇശ്ശുയില്ല അപ്പി ചോദിക്കോ
ആഹ് അപ്പ നമ്മ കുട്ടികളൊക്കെ ആവുമ്പോ പിന്നെ അത് ഓക്കൊരു ബുദ്ധിമുട്ടാവും
ഉം
ഇപ്പൊ ഞമ്മൾ ഇതുമായിട്ട് ഇങ്ങട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതാണ് നല്ലത് വിച്ചാരിച്ചിട്ടോടെ ഇരിക്കും പിന്നെ പുറത്ത് ക ഇറങ്ങലുണ്ടാവില്ല.
ഇയാള് എത്ര വരെ പഠിച്ചേ
ഞാൻ പോളിട്ടേക് കഴിഞ്ഞ
ആഹ് പിന്നെ ഒന്നിനു പോയില്ല.
പിന്നെ ഒന്നിനും പോയില്ല
അഅ്ന്തെ
കല്യാണം കഴിഞ്ഞത് പറഞ്ഞ പോലെ തന്നെ
പോണ്ടാന്ന്റ ഞ്ഞ്
ളംഎന്റെ കെട്ടിയണക്ക് അങ്ങനെ എങ്ങോട്ടും പോണത ഒന്നും പറ്റൂല
ഏഹ് ഇത് നമ്മളെ കെട്ടിയോൻ കട്ട സപ്പോർട്ടാ ഇപ്പോഴും എന്നോട് പറഞ്ഞ ഞൻ അവിടെ വെളേല് സ്കൂളിൽ സീറ്റ് വാങ്ങി തരാം. അവിട കയറിക്കൊ ഞാൻ പറഞ്ഞു വേണ്ട
പൈ കൂടെയിരുന്നോ പെയക്കോ എന്തപ്പ വെറുത്ത അത് പറയാൻ പറ്റൂല.
ആഹ് ആ് പിന്നൊണെങ്കിൽ ഇവിടത്തെ പണിയല്ല കഴിഞ്ഞ് അവിടെ പോയി പിന്നെ അവിടുത്തെ കഴിഞ്ഞ് ഇവിടെ വന്നാല ഇവിടെ എന്തെങ്കിലും പണി അപ്പൊ പിന്നെ നമ്മള ആഗത ആകവും ടയേർഡ ആകും.
തിരുമ്പി ഡയലി തതിരുമ്പോൾ ഇതൊക്കെ അപ്പം തന്നെ ഒരു പ്രശ്നമല്ലേ കെട്ട നാട്ടിലുണ്ടാവുമ്പോൾ ഒന്ന് നടക്കു ലാ നടക്കു ലാ
ഉം തിരുമ്പല് പിന്നെ നമുക്ക് പ്രശ്നമല്ല നമുക്ക് മെഷീന ആണ് അതിലങ്ങട്ടിട്ട് കൊടുക്ക
മെഷീൻ ഉണ്ടെങ്കിലും അയ്മല് മെനക്കടാൻ കൊറച്ച ടൈം വേണ്ടേ
ഏതേം ട്രിപ്പ് ഒക്കെ പോയിനോ
ട്രിപ്പ് പോയിന്നേ കെട്ടിയോൻ വന്നിട്ട് പോയിന്നേ മൂന്നാർക്ക്
ഉം നമ്മള് സ്കൂളിൽ പ്ലസ് ടു പഠിക്കുമ്പോ പോയതാ.
ആഹ് ഇന്നൊന്ന് സ്കൂന്ന് വിടുല്ലമ്മേ
ഉം
കല്യാണം കഴിഞ്ഞന് ശേഷാണ് പിന്നെ ഇവിടെ അയിവാസികൾ എല്ലാരും കൂടി അങ്ങനെ പോവും.
ഉം
അപ്പേ സാറ എല്ലാരും കൂടി ബസ്സില് ആലപ്പുഴ മറ്റേ ബോട്ടില് ഹൗസ് ഊട്ടി പോയി പിന്നെ മൂന്നാർ പോയി.
ഇവിടെ ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യും. രണ്ടു ദിവസം കഴിഞ്ഞാ അത് മുടങ്ങും.
ആഹ്
അതാ വിറ്റ് ഡ്രസ്സ് വരെ കവറില് ആക്കും. വലിയ വേദിയൊക്കെ ഈ കഴിഞ്ഞ പ്രാവശ്യം അതന്നെ നികാഹ് കഴിഞ്ഞ ടൈമില് ഇവര് ഹസ്ബൻഡറിന്റെ വീട്ടാര് എല്ലാരും ട്രിപ്പ് പോകണംന്ന് പറഞ്ഞുക്കാണ്ട് പുതെ ഡ്രസ് ഒക്കെ ഇടപ്പിച് പിന്നെ അതേപോലെ അമ്മായിമ്മ അമ്മായിമ്മന്റെ ഏട്ടത്തിന്റെ കയ്മെന്ന് വല്യ ബാഗൊക്കെ വാങ്ങിക്കൊണ്ടന്ന് ഡ്രെസ്സെല്ലാം പാക്കയ്ത് അപ്പം മൂത്തേച്ചൻ പറയാ വണ്ടി കേറ്റില്ല അങ്ങനെ ക്യാൻസ്
കിട്ടീട്ടന്ന് വണ്ടി ആദ്യം തന്നെ ബു ക്കയല്ലേ
ആ ബുക്കയ്തതാണ് വണ്ടി പിന്നെ അവടെന്ന് അവ്ടെ ആ എന്ത പറയല് കൊറെേ ഏറ്റവും വണ്ടി അങ്ങനെ പോവാൻ കഴൂലല്ലേ
ആ
അപ്പൊ പിന്നെ അതു ഒര് ഇഷ്യൂ ആയി ടിക്കറ്റ് കീട്ടണില്ല എന്തൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ ഒരു ഇശുവായി പിന്നെ അത് മൊടങ്ങി പിന്നെ ആരും പോവാനും ഉത്സാഹപ്പെട്ടിട്ടില്ല അപ്പൊ ഇ ബേഗിലെല്ലാം ആക്കി
അമ്പോ ആകെ ഇതായിലെ ഇതേപോലെ ഇന്റെ വീട്ടില് ഇതുപോലെ ഞാൻ ടൂർ പോണ തൃശൂർക്ക് എല്ലാരും പോണെ ടകണ്ടിട്ട് ഞൻവിടുന്ന് പോയി പോണ തലേന്ന് ഇന്റെ ഇപ്പ വീണുകാണ്ട് കാലെ ടന്ന് ഓപ്പറഷ കായി ആ പോക്ക് അങ്ങനെ എല്ലാരും ട്രെയിനില് പോവാം ഞങ്ങളെതിരെ ട്രെയിനിൽന്നും പോയിട്ടില്ലേ എടുക്കും
ഉം എന്റെ പോലെ ഞാനും ട്രെയിനന്നും കേറിയിട്ടില്ല ഇത് വരെ
ഉം അപ്പോ ആദ്യായിട്ട് ട്രെയിനിലൊക്കെ പോവാ തൃശ്ശൂരിക്ക് ഇവിടുന്ന് പോ ഇടെ എറണാകുളത്തറ്റ അങ്ങനെക്കെ പോവാന്നുള്ള പ്ലാനിലെന്നു
ഉം
അ അങ്ങനെ മുടങ്ങി പിന്നെ ആ പോക്കണ്ടായിട്ടൂല്ല കൊടേക്കനൽ പോയി ഇന്റെ വീട്ട്ന്ന്
മിനിയാമാള് എളച്ചന് എന്റെോട് പറഞ് നമുക്ക് ട്രിപ്പ് പോണം ഞാൻ പറഞ് പോയിക്കൂടെ എല്ലാം കവറിലാക്കിയിട്ട് ഇങ്ങട്ട്ന്നെ തട്ടിക്കാനല്ലേ
ഉം എല്ലാം കയ്യില് കിട്ടി ടിക്കറ്റ് വരെ കൈയ് കിട്ടീട്ട് പറയാൻ പറി ഞ്
ഉം
അല്ലാതെ വെറുത അത്ര ആൾക്കാരൊക്കില്ലേ മക്ക മൂതാള് അഞ്ചിലും ചെറുത് ഒന്നിലും
എ
ഇപ്പോ ഇവിടെല്ല അപ്പോ മദ്രസ് പോയത മദ്രസി നബിദിനത്തിൻ്റെ പ്രാക്ടീസ് ഉം രണ്ട് മാസം ണ്ട് ഞ്ഞും ഇപ്പംത്തന്നെ തുടങ്ങീക്കണ് ഈ മയത്ത്
നമ്മള ഇവിടെ ഒന്നും ഒന്നും തുടങ്ങിയിട്ടില്ല
ഉം അല്ലെങ്കിൽ ഇപ്പൊ എന്തിന ഇപ്പത്തന്നെ തുടങ്ങേണ്ട ആവശ്യം എന്ത് എന്നണ്ട് ശനി ഞായറും ഒരു ദിവസം ചുരുളി ഒന്നും ഒഴിവ് ഇല്ല എന്നും അടുത്ത ആഴച്ചന്റെ പരിപാടി നടത്തണ പോലെ ഉണ്ടാവാലും പ്രാക്ടീസ് ഒക്കെ കണ്ടിട്ട്
എന്നിട്ട് എന്തേങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കലൊക്കെ ഉണ്ടോ
ഞാ സ്പ ശി ഇറച്ചി കേക്കൊക്കെ ഉണ്ടാക്കും സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ നല്ല രസല്ലേ ഏ നല്ല രസള്ളത് അതെന്താ
ഞാൻ പൊതുവേ ഇണ്ടാക്ക്ണ സാധനങ്ങളൊന്നും തിന്നൂല.
ആഹ് അത് ഞമ്മള് പ്രശ്നാന് ഞമ്മൾ അതിന്റെ സ്മെല്ല് മൊത്തം കിട്ടീട്ട് നമ്മളത്ത് മ്പോൾ ടേസ്റ്ററ്റ് തോന്നുല.
പൊതുവേ ഇൻക്കി കടികളോടൊന്നൊരു താൽപ്പര്യല്ല.
ഉം ഇൻക്കിഷ്ടാണ് ഉം
ഇൻക്കി ഇണ്ടാക്കണത് ഭയങ്കര ഇഷ്ടാ. ഇണ്ടാക്കിട്ടാ ആ മ അവര് തിന്നുമ്പോളൊരു സന്തോഷല്ലേ അത് ഇഷ്ടം അത് കാണാനായിട്ട് ഞാൻ ഓരോന്ന് ഇണ്ടാക്കും.
അതും പറഞ്ഞാണ്ട് ഇങ്ങനെ വെറുതെണ്ടാക്കി മറ്റുള്ളവർ തീറ്റിച്ച്ങ്ങനെ ജീവിതം കളഞ്ഞ
അങ്ങനെല്ല ഒരു ദിവസം.
ഉം
നല്ലത് പറമ്പ നമ്മളെ മന്സ്സ്ന് ഒരു സമാധാനം.
മ് പക്ഷെ ഇവിടെ അങ്ങനെ ചോറും കൂട്ടാൻ അതൊന്നും ഒക്കെ ഇമ്മന്നണ്ടാക്കൽ. വേറെ ആരും ഇണ്ടാക്ക്ണ ഒന്നും പറ്റൂല അയിന് അതന്നെ ഇണ്ടാക്കണം. അതന്ന് ഉപരി ഇന്ന് വരെ അങ്ങനെ. ഒരു ഒരു ചായ പോലും അത് അയിന്റെ ഇഷ്ടത്തിന്ണ്ടാക്കല്ലാതെ ഞമ്മൾണ്ടാ ഇത് കുട്ച്ചൂല അങ്ങനെക്കെ ഒരു സ്വഭാവം വസ്വാസ് നമ്മൾ ഇണ്ട്യാക്കല് നന്നാവൂല വൃത്തിണ്ടാവൂല ആഹ് അതന്നെ ഓലേ കയ്യേറ്റി ഒരു കയ്യേറ്റി കേൾക്കണം.
അതെല്ലോ ഓരുത്തരതാണ്
അപ്പൊ പിന്നെ ഞാൻ വിട്ടെടുത്ത് എന്താച്ചണ്ടാക്കട്ടെ.
ഇങ്ങട്ട് പിന്നെ എന്തൊക്കെണ്ട്. എടെ എർച്ചികേക്കാ ഇഷ്ടം
എർച്ചികേക്കെ ഇഷ്ടാണ് പക്ഷെ എപ്പളും അത്ണ്ടാക്കുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവുല. കൊറെ പാലും വായിലും പാലും, ഓയിലും, മുട്ടിം
മൈദപ്പൊടിം പിന്നെ എർച്ചി ഇതൊക്കെ വാണ്ടേ ഉള്ളിം ഇതൊക്കെ ഇട്ട്ട്ട് വാട്ടി
അല്ല എപ്പളും വീട്ടിണ്ടാവുന്ന സാധനങ്ങളല്ലേ?
ഇണ്ടാവും ഇന്നാലും ഇവടെ അങ്ങനെണ്ടാവുല.
മം നമ്മള ഇവടെ പിന്നെ സ്റ്റോക്കാ
ഉണ്ടാവുല. മുട്ടിം, പാലൊക്കെ ഇണ്ടാവുമ്പോ ചെല്പ്പോ എർച്ചി ഇണ്ടാവൂല ആഹ്. ആ ഇങ്ങക്ക് പിന്നെ എന്നും എല്ലേക്കും കടിക്കുവാണെന്ന്ള്ളോണ്ട്.
ഉം
ഇവടെ പിന്നെ കുട്ട്യൾക്ക് കാര്യായിട്ട് ഇണ്ടാക്കുള്ളൂ വൈകുന്നേരം കടി ഒര്ക്കൊന്നും മാണന്നില്ല.
ഉം ഇവടെ പോ ഞാ കടേന്നും കടി കൊണ്ടന്നിനി പിന്നെ ഞാൻ ഇവടെ കെടന്ന് ഒർങ്ങിപ്പോയി. അപ്പൊ ടൈം അറിഞ്ഞില്ല അപ്പൊ അമ്മായി മാടെണ്ടാക്കിന്നോളാം.
ഏ അ
എ ഇൻക്കി മധുര ഒന്നും ഇഷ്ടല്ല.
ചക്കര ഇങ്ങൻട്ടട്ടാ അടാ മ്മ് അരിപ്പൊടിറ്റേ
അല്ലാ അത് ഗോതമ്പ്.
ആ ഗോതമ്പ് അങ്ങനെ എണ്ണേട്ട് പൊര്ച്ചതാ?
ആഹ്
ആഹ് ഇവടെ ഞാൻ മക്കൾക്ക് ഇണ്ടാക്കല്ണ്ട്.
തേങ്ങേ പഞ്ചസാരെ ഇത് ചക്കരയാണ് നഴ്സറിൽന്ന് ശർക്കര കിട്ടും
അപ്പൊ അമ്മായിമ്മക്ക് എത്ര പ്രായണ്ട്
ആഹ് അങ്ങനെ ചോദിച്ചാ അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല
ഉം പ്രമേഹം ഒന്നുല്ലായിരിക്കോ
ഒരു കോള് വരുനിട്ടാ
ഓക്കെ ഓക്കെ